ആരാ
ഹലോ
നമസ്കാരം
നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
നല്ല വിശേഷം
ആഹ് സുഖല്ലേ
ഓ സുഖായിരിക്കുന്നു പിന്നെ നല്ല നമുക്ക് ഇങ്ങനെ ഇരുന്നാ മതിയോ എങ്ങോട്ടെങ്കിലും പോണ്ടേ
ആ ഞാൻ എനിക്ക് നാ വാട്സാപ്പിൽ ഇങ്ങനെ മെസ്സേജ് കിട്ടിരുന്നില്ലേ നമ്മള് അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്നില്ലേ നാള് വിളിക്കുക ചെയ് പറഞ്ഞിരുന്നില്ലേ നമ്മ എടേക്കേലും പോണ്ന്ന് അന്ന്ടീ പിന്നെ എന്ത ചെയന്നോ ന്റ കുട്ടികൾക്കൊക്കെ അന്ന് വയ്യാണ്ടായി അവർക്ക് വയർവേദന ശർദ്ദി പിന്നെ ഞാനൊന്നും പറയാഞ്ഞത്
പോകുമ്പോ എന്തായാലും കുട്ടികള് സ്മാർട്ടായിരിക്കണം ഓ ഇത് എന്നാലേ നമുക്ക് റെഡി ആവുള്ളൂ
ആഹ് അന്ന് പിന്നെ ഞാൻ കരുതി കരുതി ഇരി കരുത്ണ്ടാവും അപ്പൊ ഞാൻ എന്താ അവവിടെ ഒന്നും ഉണ്ടാ അന്ന് പ്പോ പറഞ്ഞിട്ട് ഇ വിടെ എന്താ
ആഹ് ഇപ്പ പോവാന് ന്ന് ഒരു താല്പര്യല്ലേ എന്തായാലും കുറച്ച ദിവസം കഴിയട്ടെ എന്നിട്ട് വിളിച്ച് നോക്കാന്ന് കരുതി
ആ അത് ശെരി ഞാനും അതേ വിളിയും വിളിക്കാരുന്നത് ഇപ്പ അല്ലാതെ മാറിക്കണ കേട്ടോ അപ്പൊ അവരുത ക്കെ മാറിട്ടുണ്ട് നമുക്ക് എവിടക്കേലും പോയാലോ
പോവാ പോവാ നമുക്ക്ഏ ഇപ്പ നല്ല തണുപ്പും ഒക്കെള്ള ടൈം ആണല്ലോ ആ ചെറിയ മഴയും ചെറിയ വെയിലും ഒക്കെ ആയിട്ട്
ആ അതെ അപ്പോ പിന്നെ കൊഴപ്പില്ല നമ്മുക്ക് വയനാട്ട അപ്പൊ അത് ഊട്ടി അ എവിടെ അനക്ക് എ
വയനാട് വേണ്ട വയനാട് ഇവിടെ വിടെ ഞാൻ കണ്ട് കണ്ട് മതിയായി ഇനി ഇവിടത്തെ സ്ഥലം കാണ്ടാ
നമുക്ക് വേറെടേങ്കിലും പോവാ എങ്ങനെ നമ്മള് പ്ലാൻ ചെയ്യി ദിവസ
ഊട്ടിവശം പോവാ അവിടേക്ക് മഴ ഈ ഇപ്പഴത്തെ മഴ ഇണ്ടെങ്കിലും അവിടെ മഴ ഇണ്ടാവില്ലല്ലോ മൈസൂര് അവിടൊന്നും മഴണ്ടാവില്ല എങ്ങനെ
ഇവിടെ മഴ ഉണ്ട് നമ്മളെ നാട്ടില് മഴണെങ്കി
ആ മൈസൂര് മഴണ്ടാവും മൈസൂര് മഴ സ്ഥലാണ് അവിടത്തെ എങ്കിലൊക്കെയാണ് മഴ ഉണ്ടാവുന്ന നമുക്ക് ഊട്ടില് പോവാ ഊട്ടിലാകുമ്പോ അത്യാവശ്യം ഓവർ തണ് തണുപ്പ് ഉണ്ടാവൂല ഒരു പാഗം തണുപ്പ് അത്ണ്ടാവും നല്ലതാ
ന്നാ ആ ഊട്ടില് പോവാ പിന്നെ നമ്മളെങ്ങനാ അന്റെ വീട്ടില് വീട്ടില് വിയ വണ്ടിന്തെലുംണ്ടാവും എല്ലരും കൂടി പോകുള്ള മാതിരി അല്ലെങ്കി പിന്നെ നമുക്ക് വാടകക്ക് വണ്ടി വിളിക്കണം
ആ എടുക്കേണ്ടി വരും എന്ന്ച്ച എല്ലാർക്കും കൂടെ പോവാൻ കഴിയൂല അതില്
ഞാനും ഇപ്പ എന്റെ രണ്ട് മൂന്ന് കുട്ടികളും അതേപോലെ യു ആന്റെ കുട്ടികളും ഇക്കാക്കിയാരും
ആഹ് അതെ നമക്ക് എന്തയ്യ കുറച്ച് വലുത് എടുക്കാ നമുക്ക് ഇന്ന്പ്പൊ യാത്ര പോകുമ്പഴ എല്ലാരും കൂടെ ഒരുമിച്ച് പോകുമ്പോഴാണ് അതിന്റെഒരു ഇതല്ല നമ്മള് വേറെ വേറെ വണ്ടിയില ആകുമ്പോഴ അതിന്റെ ഒരു സുഖം കിട്ടൂല
ആഹ് കിട്ടൂല അതന്നെ അപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച ഒരുമിച്ച് അടിച്ചുപൊളിച്ച് പോവാ പിന്നെ നിന്റെ എനിക്ക് നമ്പർ ഏതെിലും നമ്പറിന്റെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ ആരെങ്കിലും ഇന്റെ ഇതണോ
അര് കക്കെ അറിയാംഇവിടെണ്ട് ഇവിടെണ്ട് വണ്ടി ഇക്കൊക്കെ അറിയ അവരെ ആഹ അപ്പൊ നമുക്ക് എന്താന്ന്അറിയോ ത്പിന്നെത് പൈസയും ആവൂല അവര് നമുക്ക് എന്താലും ചെയെയ്യും അ പിന്നെ ഇതില് തരും
ആഹ ഒരു കുറവില് തരുലോ ആ നമ്മള് മൂന്ന് മാസം നമ്മൾ രാവിലെ എത്ര മണിക്ക് പോണ്ടേരും ഇവിടെന്ന്
നമുക്ക് പുലർച്ചെ സുബ്ഹി നിസ്ക്കരിച്ച്ഇറങ്ങാം
ആഹ്
എന്താലുഒരു ദിവസം അവിടെ നിക്കണം എന്നാലേ ശരിയാവുള്ളൂ അല്ലാതെ നമ്മള് പോയി നമ്മൾ ഒരു ദിവസം അവി അവിടെ ഖള്ള സ്ഥലങ്ങളെല്ലാം കണ്ട കഴിയുമ്പോഴേക്കും നമുക്ക് എന്താവും വൈകുന്നേരമായി പിന്നെ നമുക്കൊന്ന് കണ്ടുമുട്ടാനോ സംസാരിക്കാനുള്ള സമയം അവിടെണ്ടാവൂലാ
അല്ലെ അത് ശരിയാണ്
അപ്പൊ നമുക്ക് ഒരു ദിവസം അവിടെ നിക്കുന്ന സമയത്ത ആകുമ്പോ നമുക്ക് എന്ത് ചെയ്യാ വൈകുന്നേരം ആവുമ്പോഴേകും എല്ലാ സ്ഥലങ്ങളും കാണുക കണ്ടിട്ട് പിന്നെ നമുക്ക് ന്നിട്പിന്നെ ഇവിടെ റിസോർട്ട് എന്തെങ്കിലും ബുക്ക് ചെയ്ട്ട് അവിടെ നിക്കുന്ന സമയത്ത് രാത്രി നമ്മളെല്ലാരും കൂടെ ഇരുന്ന് സംസാരി സംസാരിച്ച് ഇനിയിപ്പ അന്ന് ഉറങ്ങിയില്ലെങ്കിലും കൊഴപ്പല്ല എന്നുല്ലെകിടന്ന് ഉറങ്ങുന്ന കുറച്ച് സമയം ആഹ് നമുക്ക് നല്ല നല്ല എന്താ പറയാ നമുക്ക് ന നമ്മുടെ എല്ല സംസാരിച്ചല്ലാം റെഡി ആയിട്ട് ആഹ കളിയും ചിരിയും എല്ലാ ആയിട്ട് എന്ത് ചെയ്യാ നമുക്ക് രാത്രി രാത്രിപ്പ ഒരു മണിക്ക് രണ്ട മണിക്ക എല്ലാം കിടക്കാം ഒന്ന് കൊറച്ച് സമയം ഉറങ്ങീട്ട് പിറ്റത്തെ ദിവസം എന്ത ചെയ്യാ രാത്രി ആവുമ്പോഴേക്കിനും എത്തിയാൽ മതി ഇങ്ങോട്ടേക്ക്
ആഹ ആയിക്കോട്ടെ അങ്ങനെ ചെയ്യല്ലേ പിന്നെ നമ്മക്ക് ആഇനലെ ഒരു രസം ഉള്ളു അപ്പൊ അങ്ങനെ ഒക്കെയാണ് അന്റഇക്കാനോട് ചോദിച്ച നോക്ക് ആയില് വിളിച്ചിട്ട് എങ്ങനെയാണ് അയ്ന് കൃഷ്എത്രൊക്ക പൈസ പോവ എന്നൊക്കെ അപ്പൊ അതിനച്ച് നമ്മക്ക് രണ്ട് കൂട്ടര്ക്ക് എടുത്താ അത്രപൈസ
ആ മതി മതിരണ്ട് കുട്ട എങ്ങനെ ചെയണം ഇതെങ്ങനെ ചെയ്യന്ന നമ്മൾ ഒരാൾ ഒരാൾനമ്മളതില് കൂട്ടത്തില്ൽ ആരെങ്കിലും ഒരാള് ഫുൾ ചെലവ് എടുക്കുക
ആഹ് ആഹ ആഹ
ചെലവടുത്തിട്ട് നമുക്ക് ഇനിയിപ്പോ ഫുഡാ ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഒരാള് ഫുഡ് ഒരാള് ഫുള്ള് പൈസ എടുത്തിട്ട് നമുക്ക് തിരിച്ച് വന്നിട്ട് എന്ത് ചെയ്യാ കൂട്ടി വക്കുക എത്ര ആയിട്ടുണ്ട്ന്ന് എന്നിട്ട് എന്ത ചെയണം അത് പകുതി പകുതി ആക്കി എടുക്ക അല്ലാതെ ഇപ്പോ നമ്മുടെ നിങ്ങളുടെ പൈസ നിങ്ങളെ കയ്ൽച്ചുവിടത്തെഴ ഇവിടുത്തെ കയ്ൽേച്ചു അപ്പ പിെ ഫുഡ് കഴിക്കുമ്പോ അത് അര് കൊടുക്കും അങ്ങനെടുക്കും കും അവടെയക്കെ കൺഫൂഷൻ ആയിരിക്കും എന്താണെങ്കും ഒരു മിഠായി ഇല്ല ഒരു ചെറിയൊരു മിഠാ മുട്ടായി വരെയും വാങ്ങുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യ അത് ഒരാൾ വാങ്ങാ ഒരാള് കയ്യിൽന്ന് ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിക്ക ആ എന്നിട്ട് എന്ത്യ്യാ അത് മൊത്തം പൈ സെ നമ്മളിവിടെ വ തിരിച്ചു വന്നിട്ട് അത് കൂട്ട കൂട്ടിട്ട് നമുക്കത് കറക്റ്റ് പകുതി പകുതി ആക്കി എടുക്കുക അപ്പൊ ആർക്കും ഒരു ബുദ്ധിമുട്ട് ട്ടുള്ള ഇനിയിപ്പോ ഒരാൾ അത്ര എടുത്തില്ലേ ഒരാൾ ഇത്ര എടുത്തില്ലേ എന്നുള്ള ആശങ്കയും വേണ്ട
അത്ശരിയാ ആ പിന്നെ നമ്മള് ഭക്ഷണത്തിന് ഇപ്പ എന്തൊക്കെ ചെയ്യാ
ആ ഭക്ഷണം ഭക്ഷണം നമുക്ക് എന്താണെങ്കിലും നമുക്ക്ത് കൊറ കൊണ്ടു പോണം എന്നന്നറിയോ അവിടത്തെുള്ള ഭക്ഷണംമൊക്കെ നമുക്ക് നമുക്കന്നും പിടിച്ചൂല അത്
ആ അപ്പതിനു നല്ല പൈസ ഇണ്ടാവും
ആഹ് ഉണ്ടാ ഉണ്ടവും ആ പൈസ ഇണ്ടാവും പൈസ ഇണ്ടാവും അത് മാത്രല്ല നമുക്ക്റ്റൂല അവിത്തെ രുചികളൊന്നും നമുക്ക്റ്റ നമുക്ക് എന്ത് ചെയ്യാ രാവിലത്തേക്കുള്ള ഭക്ഷണം കൊണ്ടോവാ പിന്നെ നമുക്കൊരു ചോറ് ചോറും കൊണ്ടപോവാം പിന്നീടുള്ളാത്ത നമുക്ക് ആ പി പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് അവിടുത്തെ അവിടുത്തെ രുചികളൊന്നും അറിയാം ബാക്കിയുള്ളതൊക്കെ അവിടുന്ന് കഴിക്കാ
അതെ
ഞാൻ എന്തായാലും സാധാ ചോറാട്ടോ എടുക്ക ക്കുന്നെ ബിരിയാണി മന്തി കത്തി ഒന്നും എടുക്കുന്നില്ല നീ എന്ത ചെയ്തോ നീ രാവിലെ ചായേം അപ്പോം റെഡി ആക്കിക്കോ ചോറിനുള്ളത് ഞാൻ നോക്കാം
ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ
അപ്പൊ നമക്ക് പിന്നെ നല്ല അതിന് പോവാ എല്ലാ പിന്നെ ചോറിന് എന്താണ് കുക്ക ആക്കും പിള്ളേർക്കൊക്കെ എന്താണ് ഇഷ്ടമുള്ള പറയ്
ആ ഞാന് ഞാൻ പറയട്ടെ ഞാനേ
ഭക്ഷണത്തിന് ഞാൻ ആ ഹലോ
എവിടാ പോണേ വാതിലക്കെ അടക്കുന്ന സൗണ്ട കേക്കുന്നുണ്ടല്ലോ
ഇല്ലാ അതെ ചെറുതായിട്ട് മഴക്കാറണ്ടോ തോന്നിയാ അപ്പൊ ഞാന് എ ഡ്രസ്സ് ഒന്ന് പുറത്ത് വസ്ത്രങ്ങൾ ഇിട്ടിരുന്നേ
ആ ആ
പോയതെ പിന്നെ ഞ ഞാൻ ഭക്ഷണംന്ന് പറഞ്ഞ ഈ രാവിലത്തെ ചായയും കടിയ ഇണ്ടായിക്കോന ആ ഉച്ചകത്ത് ചോറുണ്ടാക്കാ
ആ അങ്ങനെ മതി ഞാന ഇണ്ടാക്കാ ചായ ഇണ്ടാക്കാ
ഈ എന്തേലും ഇഡലിക്കോ എന്തേലും
ആ രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ടാക്കാം ഇപ്പൊ കുട്ടികൾക്കാണ ഇനിപ്പോ താ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടവര് കഴിക്കട്ടെ നന്നായിട്ട് ഉണ്ടാക്കിയാലേ അവർക്ക് വേണ്ടത് കയിക്കാലോ
ആ ആ ആ
അങ്ങനെ ചെയ്യാം നീ ചോറും ചോറും റെഡി ആയിക്കോ എനിക്ക് ചോറിന്ന് എന്തെങ്കിലും ചീരത്തോരനോ പാവക്ക തോരനോ അങ്ങനെ എന്തെങ്കിലും ങ്കിലും മതി പിന്നെ ഒരു മീൻ വറുത്തത് മതി പക്ഷെ ഇക്കൊക്കെ കറി വേണന്ന് നിറബന്ധ പിള്ളേർക്കാണെങ്കിലും അങ്ങനെ മതി പക്ഷെ ഇക്കക്ക് കറി വേണം ഇക്ക അങ്ങനെയൊന്നും ഉപ്പേരിയൊന്നും കൂട്ടി കഴിക്കൂല പിന്നെ നല്ലൊരു ചമ്മന്തി ഇണ്ടാക്ക ക്കോട്ടോ ട്ടോ നിന്റെ സ്പെഷ്യല്
ആ ആ ആയിക്കോട്ടെ പിന്നെ ഞാന് കുട്ടികൾ കൊറച്ച് ബിരിയാണിയോ മന്തിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇണ്ടാക്കാ നമ്മുക്ക് കൊറച്ച് വെറും ചോർ ചോറുണ്ടാക്ക കുട്ടികൾക്ക്ഇനി വെറും ചോറാവുമ്പോ
അതെ കുട്ട്യേൾക്ക് ക്ക് പിന്നെ വെറിഞ്ചോറിനോടല്ലല്ലോ താല്പര്യം ഇണ്ടാവുക കുട്ട്യേൾക്ക് ആ അങ്ങനെത്തെ ഫുഡായിരിക്കും വേണ്ടി വരിക
അതെ അതെ
ആ അതും കുറച്ച് ഇതും ഇണ്ടാ ക്കാ അത് റഡിയാ
ആഹ് അപ്പൊ അങ്ങനെ പിന്നെ നമ്മുക്ക് കുറച്ച് ഉണ്ണിയപ്പോ നെയ്യപ്പോ പ്പോ അതേപോലെ കൊറച്ച് അതേപോലെ ചക്ക പൊരിച്ചത് അങ്ങനെ കൊണ്ട്
അതെ ഇടക്ക് ഇടക്കൊന്ന് കഴിക്കാ പോകുമ്പഴൊക്കെ എടക്കെടുത്ത് കഴിക്കാലോ ആപ്പൊ ഇൻഷാള്ളാ നല്ല നല്ല പിന്നെ യാത്രായിരിക്കും നമ്മളുടെ യാത്ര ഇൻഷാള്ളാ ഇനി ഏത് ദിവസാണ് ഒഴിവ്ന്ന് നോക്കണം
ആഹ് ഇനി ഞമ്മക്ക് കുട്ട്യേളെ സ്കൂളൊക്കെ ഒഴിവുള്ള ദിവസം ഇൽ ഇല്ലേ ഒ ഒഴിവുള്ള ദിവസം എന്താന്ന് വെച്ചാല് മദ്രസ ഉള്ളത് മദ്രസ സ്കൂളും ഒഴിവ് നോക്കിട്ട് അതിനനുസരിച്ച് നമുക്ക് ദിവസം
ഉ ഇല്ല വേറൊരു കാര്യം നോക്കണ്ട എന്താന്ന് വെച്ചാല് നമ്മൾള് എല്ലാ കാര്യങ്ങളും കൂടെ നോക്കിട്ട് ഒന്നു നമുക്കൊരു യാത്ര പോകൻ പറ്റൂല
അതെ അതെ അതെ നമ്മള് വേറെള്ളത് ആ അതെ അപ്പൊ ഞമ്മള് കൊറെക്കെ ഒന്ന് എന്താണ് കുറച്ചൊക്കെ അത് കണ്ണ് ചിമ്മണ്ടി വരും എന്നട്ട് നമ്മള് കാര്യങ്ങൾ നടത്ത അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ബാക്കിയുള്ളത് നോക്കുമ്പോ ഇത് ഇത് നടക്കൂല
നടക്കൂല എല്ലാം കൂടെ എടുത്ത് സെറ്റ് റെഡിയാക്കി വരുമ്പോ എന്താവും നമുക്ക് ഇപ്പുറത്ത് ഈ കാര്യം നടന്നില്ല ആ കാര്യം നടന്നില്ല ആ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഓരോ യാത്രകളും മുടങ്ങിപ്പോണെ നമ്മള് തീരുമാനിക്കാ പെട്ടെന്ന് തീരുമാനിക്കാ പെട്ടെന്ന് പോവുക
ആ അതെ ഞാനാണെങ്കി അങ്ങനെ പുറത്തെ എപ്പോഴും പോണ ആളും അല്ല ട്ടോ ഇവിടുന്ന് അങ്ങനെ എപ്പളു എപ്പളും അങ്ങനെ പൊറത്ത് നമ്മള് പ പൊറത്ത് ഏ മ് എപ്പോഴും ടു അങ്ങന പൊറത്തൊന്നും അങ്ങനെ ദൂരക്കൊന്നും പോകൂലഅപ്പോ പിന്നെ എനക്ക്ങ്ങനെ പോണം പോണംന്ന് വലിയ ആഗ്രഹംണ്ടായിരുന്നു നീഇന്നാള് പറഞ്ഞപ്പ അങ്ങനെ പോണം എല്ലാരുംകൂടി പോക്മ്പോ കുട്ടികൾ നമ്മ നമ്മള് പോണില്ലാച്ചിട്ട് നമ്മെളെ മക്കൾക്ക് ഉണ്ടാവില്ലേ പൂ
പോണം പോണം യാത്രകളല്ലേ നമുക്ക് വേണ്ടത് പല സ്ഥലങ്ങളില് നമുക്ക് ആദ്യം നമുക്ക് ഈ യാത്ര നമുക്ക് പോവാ എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് അടുത്തന്നെ വേണ്ട ഇനീ പിന്നെ അടുത്ത ഈ പൈസക്കെ ആയി റെഡി ആയന്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാ ഇടക്കിടക്ക് വർഷത്തിൽ ഒരു യാത്രയെങ്കിലും നമുക്ക് പോകണം
ആ അതെ അങ്ങനെ ചെയ്യാം നമുക്ക് അങ്ങനെ
അങ്ങനെ പോണം നമ്മള് യാത്രകള് എന്താണെങ്കിലും പിന്നെ കൊറച്ച് ഏം നമുക്ക് ഊട്ടീന്നൊക്കെ ഊട്ടിയിലുള്ള സ്പെഷ്യൽ എന്തെങ്കിലുംക്കെ വാങ്ങിക്കാം
ആ അതെ അതെ പോരുമ്പോ എന്തെങ്കിലുമക്ക വാങ്ങിക്കാം അവിടെന്തെിലൊക്കെ വെ വെറ വെറൈറ്റി റ്റിക്കണ്ട് അതേപോലെ അവിടെണ്ടല്ലോ ഒരു പൂക്കള ഒരു ഇത് അത് ഏത് സമയത്താണ് ണാവൂലെ പൂക്ക് പൂക്കള് ഒരു പൂക്കൾ കൊണ്ടൊരു ഇതുണ്ടല്ലോ അവിടെ
അതെ അതെ അതെ അത് എനിക്ക് തോന്നണത് ഈ തണുപ്പ് കാലത്താണെന്നാ തോന്നുന്നേ ഡിസംബർ ജനുവരി അങ്ങനെയൊക്കെ ആ ഒരു സമയത്തൊക്കെയാണെന്നാണ തോന്നണെ
ആ നമുക്ക് അതൊക്കെ ഉണ്ടന്നുണ്ടെങ്കി അവിടുന്ന് കൊറച്ച് ചെടികളൊക്കെ വാങ്ങാം അങ്ങനെ ചെയ്യാ വീട്ടിലൊക്കെ വെക്കാാന് അങ്ങനെയൊക്കെ വടെ വിക്കുവൊക്കെ ചെയ്യന്ന് തോന്നണ
മഴ പെയ്യുന്നല്ല മഴ അയുന്നുണ്ട് തോന്നുന്നുണ്ട് ഞാൻ വിളിക്കാംട്ടോ ബാക്കി കാര്യങ്ങള്ൾ നമുക്ക് ഒന്ന് പറഞ്ഞഞ് റെഡിയാക്കണം
ആ ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി എന്നാൽ ആ ആയിക്കോട്ടെ എന്നാ ശരി